ഹലോ
കേൾക്കുന്നുണ്ടോ
ആ ഇപ്പൊ കേൾക്കാം ആ എന്ത എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
സുഖമായിട്ടിരിക്കുന്നു നല്ല വിശേഷങ്ങള്
രാവിലത്തെപ്പ രിപാടിയൊക്ക സ്കൂളിൽ പോയോ ഇവിടെ മഴയില്ല മഴ രാവിലെ ഒന്ന് പെയ്തായിരുന്നു പി ഇപ്പൊ തന്നെ ആ തെളിഞ്ഞു
ആഹ് ഇവിടെ അങ്ങനെ തന്നെ. ആഹ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി പിന്നെ കഴിച്ചു കഴിച്ചു
എന്നെ ഉ
രാവിലത്തെ പരിപാടിയാരുന്നു കഴിഞ്ഞ് ഇന്ന് രാവിലെ ചപ്പാത്തിയായിരുന്നു. ചപ്പാത്തിയും സോയാബീനും.
ആഹ് ആ.
നിങ്ങെളെന്താ ഇണ്ടാക്കിയേ എന്താ ആഹ് ആഹ് അറിയ ആഹ്. പിന്നെ എന്തോ ഉണ്ട്? വർക്കിങ്ങ് വുമൺ ആന്നോ? വർക്ക് ആന്നോ? വർക്ക് ചെയ്ത ആളാന്നോ?
അല്ലല്ല.
വീട്ടിലാണോ?
ഉം
യാത്രയൊക്കെ പോകാറുണ്ടോ? യാത്രയൊക്കെ ചെയ്യുന്ന ആളാന്നോ?
കോഴിക്കോ
ഓ വെക്കേഷൻ ഈ വർഷം അങ്ങ് ചൂടായിരുന്നല്ലോ? എന്നാലും നമ്മളും പോയാരുന്നു. ഹലോ ഹലോ
അപ്പഴ് പിന്നെ
ആ യെസ് ഈ വർഷം നേരത്തേ ആ ഹ ഹഹ ക്ലിയറാവുന്നില്ലേ? ഞാൻ പറയുന്നകേക്കുന്നോ?
ആ കേൾക്കണു ആ ക്ലിയറാവണില്ല. ഈ കോള് കട്ട് ഇല്ല ഇല്ല കട്ട് ക കട്ടായി പോയിക്കൊണ്ടിരിക്കുവാണേ.
ആണോ പക്ഷെ നിങ്ങള് പറയുന്ന എനിക്ക് ഇപ്പ വ്യക്തായിട്ട് കേക്കാം. കേൾക്കുന്നുണ്ട്. ഇപ്പംപറ പറഞ്ഞോ പറഞ്ഞോ കേക്കാം.
ഓക്കെയായോ? ആ ആണോ? ഞങ്ങളും പോയാരുന്നു വെക്കേഷന്. പള്ളിയിലൊക്കെ പോയായിരുന്നു.
ആ ആ ഞങ്ങള് കോഴിക്കോട് പോയിട്ട് മഴയുടെ സമയത്തായിരുന്നു പോയത് അതുകൊണ്ട് തന്നെ ബീച്ചിലൊക്കെ ഒരു രണ്ട മണി പുറക്കെ ഇറങ്ങാനുള്ള സമയേ കിട്ടിയുള്ളൂ കോഴിക്കോട് ബിച്ചേ. മിട്ടായിത്തെരുവൊക്കെ പോയി അവിടെ ഭയങ്കര തിരക്കായി എന്നോ ഞങ്ങ കാസിൻസൊക്കെ അവി ഉണ്ട് അപ്പം
ആ ആ അതു തന്നെഇപ്പൊ പിന്നെ കെ. എസ്. ആർ. ടി. സി. യിൽ ഫ്രീ ആയല്ലോ വനിതകൾ
ബസിലൊന്നും പോവാനില്ല. ഞങ്ങള് കാറ്നാ പോയത്
ആഹ അല്ലെ അല്ല ഞാൻ പറഞ്ഞതിപ്പം പൊതുവെ ഇപ്പം കെ എസ് ആർ ടി സിയിൽ ഫ്രീ അവര്ക്ക്
ആ ആ കെഎസ് ആർ ടി സി ഫ്രീ പക്ഷെ എല്ലാ ബസും ഇല്ലല്ലോ കൊറച്ച് ബ
അവര് സ്റ്റിക്കർ ഒ ഒട്ടിക്കുംന്നല്ലേ പറഞ്ഞത് എന്തോ ഒരു സ്റ്റിക്കർ ഒട്ടിക്കൂ ആ ബസ്സുകൾക്ക് മാത്രെ ഫ്രി ഉള്ളു പറയണ കേട്ടത് പത്രത്തിലൊക്കെ അങ്ങനെയാ കണ്ടത് ആ പ്രിയദർശിനി സ്റ്റിക്കറോട്ടക്കൂം നിങ്ങളൊക്കെ യാത്ര പോവാറുണ്ടൊ
ഉം ആ ഭയങ്കര തിരക്കായിരിക്കുന്നെ ആ ബസ്സിലൊക്കെ കേറാൻ നേരത്ത് നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലും പ്രൈവറ്റ് ബസ്സാ ഓടുന്നത് ചെല സ്ഥലങ്ങളിലൊക്കെ കൂടുതലും കേസ ആ ടി സി ഓട്മ്പൊ എല്ലാരും കെസാർ ടി സി കയറാനല്ലേ നോക്കുള്ളൂ ഫ്രീ ആദ്യത്തെ കൊറച്ചാൾ ഒരുതിക്കും തെര
ആ ആ പക്ഷേ ഒത്തി ഒത്തിരി ദൂരൊന്നുല്ലല്ലോ കൊറച്ച് ദൂരം ക്കെല്ലേ ഒള്ളൂ
ആ അമ്പത് കിലോമീറ്റർ ആയിരിക്കും എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റ് അറിയത്തില്ല ഒരുപാട് ദൂരം കൊടുക്കത്തില്ല
ആഹ ഹാ ആ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാരുന്നോ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞോ രാവിലെ തന്നെ ആ ആ
അടുപ്പത്തിരിക്കുന്നു അവര് ചപ്പാത്തി യാ കൊണ്ടുപോകുന്ന
ചോളൂല്ലേ പച്ചക്കറിയക്ക കഴിച്ചോളോ
വല്യ പച്ചക്കറി കഴിക്കാൻ വലിയ പാടാ
ഉം ഉം ഇനി എന്നാ തുണിയൊ കൊണങ്ങക്കാനണ്ടോ
ആ ഉണ്ട് തുണികയുക്കുവാൻ ഇട്ടേക്കന്ന്
ഉം വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കു വാരിക്കും ആ എല്ലാരും വീട്ടിലല്ലാരും ജോലിക്ക് പോയോ
ആ എല്ലാരും പോയി അമ്മയുണ്ടോന്റെ വീട്ടില്
ആ ആ ആ പണിനീ തോടങ്ങണേ ഉള്ളുവായിരിക്കും ല്ലേ ഉച്ചക്കകത്തെ ഒര് പിള്ളേരെ ഉള്ളോ ഒന്നേഒള്ളോ രണ്ട് ആ രണ്ടുപേരും പോയല്ലേ ആ പോയി എനിക്ക് ഒരാളാണ് പോയി രാവിലെന്നെ പോയി പത്താവുമ്പോ ബസ്
ഓ ഓ ദൂരംണ്ടോ സ്കൂൾ ദൂരം ഉണ്ടോ ഒരുപാട് ദൂരംണ്ടോ സ്കൂള്
ത്രേ ഉള്ളൂ
ആ ആ അപ്പൊ നാലുമണിയക് ക്കെ ആവുമ്പത്തിനും വീട്ടിലെ
നാലര ആവുമ്പോഴേ എത്തുള്ളൂ രണ്ടാമത്തെ ട്രിപ്പിലാ വരുന്നത് ആദ്യത്തെ ട്രിപ്പ് ദൂര അതിനേക്കാലും ദൂര ള്ള പിള്ളരെ കൊണ്ട് രണ്ടാമത്തെ ട്രിപ്പിനാണ് വരുന്നത് നാലര നാലെ മുക്കാലാകും ഴാണ് വരുന്നത് തന്നെ
പിന്നെ വന്നിട്ട് ട്യൂഷന് പോവോ
നൊന്നുല്ല ചെറിയ മോളാ നാലു വയസ്സായള്ളൂ ആ ഇപ്പ ട്യൂഷനൊന്നും വേണ്ട നമുക്ക്തന്നെ ഇല്ല തുടങ്ങിയിട്ടൊന്നുംല്ല റായും തായും ഒക്കെ തുടങ്ങിട്ടുള്ളൂ എല്ലാ കൂടുതലായിട്ടൊന്നും തുടങ്ങിട്ടൊന്നുല്ല ആ എൽ കെ ജിലാക്കിയതേ ഉള്ളൂ
ആ ആ അഞ്ച് നാല് അഞ്ച് വയസ്സിനകത്ത് അക്ഷരങ്ങൾ പഠിപ്പിക്കണം അത് അതാണ് സമയം മൂന്ന് തൊട്ട് അഞ്ചുവരെയാണ് അക്ഷരം പഠി ന്ന സമയം
ആ അതെ അതെ നിങ്ങള് യാത്രയൊക്കെ പോയരുന്നോ വെക്കേഷന്
ആ പോയി ആ പോയി പോയി നമ്മള് പോയരുന്നു
പോയേ
ഒൻപുട് ഒന്മുടി പോയി കൊടേക്കനാൽ പോയി
ആഹാ എങ്ങനെ ബസ് കാറിന് പോയോ
ആ പൊന്മുടി കാറിൽ പോയി കൊടേക്കനാല് ട്രെയിന് പോയി
എത്ര ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു
രണ്ടു ദിവസം ഒരു ദിവസ അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ആ തണു ആഹ പകലൊക്കെ വലിയ കുഴപ്പില്ല അത്ര നല്ലതണുപ്പാ
ആഹ് ആഹ് പനിയൊക്കെ പോയി വന്നിട്ട് വല്ല പനിയും ജലദോഷമൊക്കെ പിടിച്ചാരുന്നോ കൊഴപ്പമില്ലാതെ ആ കുഴപ്പമില്ലാതെ പോയിരുന്നു അല്ലേ
ഉ യാത്രയും വല്യ ഇല്ലല്ല ഇല്ല ഇല്ല കൊടക്കനാ അ പറ്റത്തില്ല തണുപ്പൊന്നും അത്രയും പറ്റത്തില്ല ആ പൊന്മുടി ഇതുപോലെ ഹിൽ സ്റ്റേഷന ആാണ് ആ നമ്മള് പോ ആ ആ പൊന്മുടി തുുമല്ല പക്ഷെ പൊന്മുടി നമ്മള് പോയി കഴഞ്ഞ പോരത്തേ ഉള്ളു അവിടെ ഇങ്ങനെ
ആ ഒേ വല്യ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ അവിടെ വല്ല്യത് കാണായിട്ടൊന്ന പൊന്മുടി ഡാമ ഒക്കെല്ലേ ഉള്ളത്
പൊന്മുടി ഡാമ അല്ലഈ ഹിൽ സ്റ്റേഷൻാണ് തണുപ്പാണ് അവിടെ മലയാണ് ആ മഞ്ഞ് വന്ന് മഞ്ഞ് മഞ്ഞ് സമയത്തൊക്കെ നമുക്കടിത്തിരിക്കുന്നവരെ പോലും കാണാൻ പറ്റ
ആഹാ ആഹ് മഞ്ഞ് മൂടി കിടക്കണ സ്ഥലവാ അല്ലേ ആ ട്രക്കിങ്ങിന് പോയായിരുന്നോ
ആ ട്രക്കിങ്ങിന് പോയി കുറെേയക്കെ ആവുമ്പോ അങ്ങ് നിന്ന് നിന്ന് നി ആഹ കുറെയൊക്കെ കാലുവേദനിക്കും എന്നാലും
ആഹ് ആഹ് പിള്ളേർക്കൊക്കെ ഒരിഷ്ടമായിരിക്കും അല്ലേ അവർക്ക് ആഹ് നമ്മുക്ക് കേറാ
എന്ത് പാട് കൊഴപ്പില്ല എനിക്ക് ഓടുന്നെ നടക്കുന്നെ ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തില അതുകൊണ്ട് കൊഴപ്പ ല്ല പിന്നെ പോുന്ന വഴിക്ക് ക്ക് ഡാമൊക്കെ ഉണ്ട് തോടൊക്കെയുണ്ട്
ആ ആഹാ നിങ്ങ കടലിലൊക്കെ പോയരുന്നാവോ
പറ്റി പോകാറുണ്ട് നമുക്കിവിടെ അടുത്തടുത്ത് ബീച്ചുകളുണ്ട് ആ ഇപ്പൊ ഈ അടുത്ത വെക്കേഷന് കസിൻസ് ഒക്കെ വന്നപ്പോം എല്ലാവരും കൂടെ പോയി
മഴയായിരുന്നില്ലേ അപ്പം
ഇല്ലാന്ന് മഴ സമയത്തായിര്ന്നു പക്ഷെ അന്ന് അമ്മള് പോയ ദിവസം മഴയില്ലായിരുന്നു
അഹ് ആഹ് ഞങ്ങളും കോഴിക്കോട് പോയ സമയത്ത് മഴ സമയോയിരുന്നു അപ്പൊ എന്നാലും രണ്ടു മൂന്നു മണിക്കൂറൊക്കെ ബീച്ചിലിറങ്ങാനുള്ള സമയം കിട്ടിയൊള്ളൂ പിന്നെ അങ്ങോട്ട് ഭയങ്കര മഴെയായി പോയിന്ന് പിള്ളേരെ കൊണ്ട് പിള്ളേർക്ക് എറങ്ങണം അതുകൊണ്ട് മാത്രം കേറി എറങ്ങിയതാണ്
ആ മഴയാണെങ്കി പിന്നെ ബുദ്ധിമുട്ടാ ബീച്ച്
ആ അതെഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലു നമ്മളു നന്നയു പിള്ളേരു ഒറ്റക്ക് കടലിലേക്ക് വിടാനും പറ്റത്തില്ലല്ലോ ചെറുതങ്ങളല്ലേ ഞാങ്ങ ഞ അതെ ഞങ്ങളെൻ ചേട്ടന്റെ പിള്ളേരൊക്കെ ആയിട്ടാണ് പോയത് അപ്പം രണ്ടെണ്ണത്തിനെയും കൂടി ഇറക്കിയിട്ട് നമ്മളും മൊത്ത് മൊത്തം നനെയും ആട്രസ് വച്ച് പിന്നെ കാറിലും കേറെണ്ടേ അതുകൊണ്ട് പിന്നെ നനഞ്ഞു മൊത്തം നനഞ്ഞായിരുന്നു
പിള്ളേർ കടലയിൽന്ന് ഇങ്ങോട്ട് കയറത്തില്ല നമ്മളിട്ട് വായിട്ട് അലച്ചാലും അവരത് കേൾക്കത്തില്ല ഈ തിരമാലയുടെ സൗണ്ട് നമുക്ക് തൊണ്ടേ പറ്റും അലച്ചലച്ച് ഉം ഒരു വിധത്തെ ആഹ് സത്യാണ് ബീച്ച് ആഹ് ആന്ന് ആന്ന് ആന്ന് വല്യ വര്ന്നെ ഇത് തിരയിൽ അതപ്പെട്ട് പോ പിള്ളേർക്കത് ആ അവർക്ക് വെള്ളം കണ്ട ഒരു പേടിയാണ് പിള്ളേർ കൈവിട്ടങ്ങ് പോയല്ലേ അതുകൊണ്ട് നമുക്കൊരു പേടിയവും എനിക്ക് പേ പേടിയായി പിള്ളേരെയ കൊണ്ട് പോയിട്ട്
വീട്ടിലെ അമ്മേക്കെ എന്ത് ചെയ്യുന്നു അമ്മാെക്കെ പ്രായായിട്ട് അമ്മേണോ ആ പ്രായ ആയത് അല്ലേ ജോലി തന്നെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളുവോ ആ ആല്ലാ വേറെ കുഴപ്പ ഇച്ചിരി പ്രായ കോഴപ്പൊന്നുല്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നു. ഇല്ല ലെ അഹ് അഹ് ഹബന്റ് ജോലിക്ക് പോയല്ലേ ആഹ് എന്നാ ശരി എന്നാ പിന്നെ വിളിക്കാവേ ശരി ഓക്കെ ഓക്കെ താങ്ക്